കേക്ക്ലേ
ആ കേക്കുന്നു. ണ്ട്
എന്തൊക്കെയണ്ട്
എന്തെനല്ലാണെ
ഉം
ഫോണ്
ആ പണിക്കെ കഴിഞ്ഞ്.
ഉം വൈകുന്നേരംന്താ കാര്യാട്ട് പണികളൊന്നും ഉണ്ടാവൂല്ലായിരിക്കുലെ.
ഇല്ല കാര്യമായിട്ടൊന്നുംല്ല അപ്പൊ ഞാൻ പൊറത്ത്റങ്ങിയത് പൊറത്ത് ശരി ചെറിയ ചെറിയ ഓരോ
ആഹ് അത് ശെരി
മഴ ചാറുന്നുണ്ട്
ഏഹ് മഴയുണ്ടോ ആ
ആഹ അങ്ങനെയല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊടി.
ആഹ് ആഹ് ചാറ്റല്. ആ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തു ഇപ്പ ഇല്ല ട്ടോ കൊറച്ചു മുന്നേ ഇങ്ങനെ.
ഏഹ
ഒരൊ തുള്ളി ഇങ്ങനെ ചാറ് തോന്നുന്നൊണ്ട് ചെറുതായിട്ടേ ഒള്ളൂ ഇത്തിരി.
ഇനി ഇങ്ങനെ തൊടങ്ങാ കരം.
ആഹ ആഹ് ആഹ്
മഴക്കാലൊ
ഉം ചൂട് തൊടങ്ങിയില്ലേ.
ആഹ് ആഹ്
ഉം ഉം
നട്ട് ചായോടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചോ ചോയിച്ചാല് ചക്ക ഇണ്ടാക്കിയിന്.
ഏഹ പോത്ത് ചക്ക
പൊത്ത്ണ്ടയ്ന് മിനിഞ്ഞാന്ന് ഇട്ടിന് പച്ച അ കൊറച്ച് അന്ന് കൂട്ടാൻവച്ചു. ബാക്കി ഇന്നിപ്പോ കൊടുത്തി കുട്ടിക് ആ അവർക്ക് പഴം ചക്ക വേണ്ടേ പുഴുത്തത് അമ്മ കൂട്ട ഏ ഇമ്മടെ പഴം ചക ഒകൊ മത്ത പൈത്ത
ഏയ് അത് നല്ല ഇഷ്ടമാണ് ഇവർക്ക്.
ഏ അതൊരു ഇതൊ കൊണ്ടരെ
ആഹ് അതെന്നെ ആ ഇിമ്പി തന്നൻ ഉൽക്ക് നല്ല ഇഷ്ട.
ഏ അത്ഒനും കുട്ടികള് തൊടുല കൂട്ടാൻ. ഞ പിന്നെ ബച്ചാവുമ്പോ പൈജക്കയാലും കൂട്ടും ട്ടോ
എ കുട്ടാൻ ആദ്യൊക്കെ ഇവര് കുട്ടീന് ഇപ്പം പറ്റ്ണ്ല്ല. ആദ്യവൊക്കെ നല്ല ഇഷ്
ഇവിടെ വെല്ല്യ കുട്ട്യോളോന്നും തിന്നൂല ചെറുത് മാത്രം തിന്നൂള്ളൂ കൂട്ടാൻ വെച്ചാല്
ആഹ് ആഹ്
ചെറിയ കുട്ടി തിന്നും കൂട്ടും അയിന് ഇ
പിന്നെ ഇടക്ക് ഇവിടെ ഇണ്ടാക്കലുണ്ടായിനി അപ്പ പിന്നെ ഇണ്ടാവുമ്പോ ഇതിന് പറ്റില്ല എപ്പളെങ്കിലും കിട്ടുകാണെങ്കില് ഒന്നും ചെയ്യും
വീട്ടിലുണ്ടേക്കും
ആഹ് ഇവിടെ ഞങ്ങടെ വീട്ടിലില്ല അപ്പൊറത്തൊക്കെ ഉണ്ട്
ആഹ്
ചക്ക ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട് ഒക്കെ വീണ് പോവാ
ആഹ് ആഹ് അല്ല മഴപെയ്ത് കഴിഞ്ഞാ പിന്നെ രസം ഉണ്ടാവില്ല ആഹ് ആഹ് കൊറച്ച് പണിയാണേ ആഹ് ആഹ് എനിക്കൊക്കെ എന്നാ കൂട്ടാൻ ഇഷ്ടം അതാ ആഹ് അതാണ് എനിക്ക് കൂട്ടാനാണ് ഇഷ്ടം എന്ന് പറയുവാ ആ ഇന്നലെ ഇവിടെ ഉണ്ടാക്കീന് ഒരു കുട്ടികളെ കൂട്ടാൻ വെച്ച ബാക്കി എടുത്ത് വെച്ചീന് അത് എടുത്തങ്ങാണ്ട് ഓല് രെസാണ് പക്ഷെ അത് പണിയെടുക്കണോന്നേയുള്ളു
ആഹ് ആഹ്
അരിഞ്ഞ് ചെറുതാക്കി കട്ടിയില്ലാതെ ഉണ്ടാക്കി അരിഞ്ഞ് ഉണ്ടാക്കണ്ടേ ആഹ് ഉം അത് ചക്ക കൊണ്ട് തന്നെ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്
ആഹ് ആഹ്
ഉം ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടാവും അതിന് പിന്നെ എന്തൊക്കെണ്ട് കുട്ടികളുടെ സ്കൂളൊക്ക തുറന്നീല്ലേ കളിക്കാൻ പോയോ
ഇല്ല തല്ക്കാലം ഇന്ന് പോയിട്ടില്ല
ആഹ് എടുത്ത കുട്ടികൾ ഉണ്ടായിരിക്കൂല്ലേ
ആഹ് ഉണ്ട്
ആഹ് ആഹ്
പിന്നെ പിന്നെന്താ ഫുഡൊക്കെ ഒന്നിച്ചുണ്ടാക്കലല്ലേ
ആഹ് ഫുഡൊക്കെ ഒന്നായിട്ട് തന്നെ ഇന്ന് പിന്നെ സ്പെഷ്യല് ഉണ്ടാക്കീന് അത് കൊണ്ട് പിന്നെ
ആഹ് ആഹ് ആഹ് ആഹ്
മറ്റേത് കൊറവുള്ള ദിവസാണെങ്കില് അങ്ങനെ പിന്നെ ഇതാക്കി കൊടുക്കും രാത്രി പിന്നെ മടിയാണ് കൊറവായാലും ഉണ്ടാക്കാൻ മടിയാ
ആഹ് രാത്രി ഫുഡ്‌ കഴിക്കൂലേ ചോറുണ്ണൂല്ലേ
ആഹ് ചോറൊണ്ണും
ആഹ്
വേണ്ട എല്ലാരും കഴിക്കും
ആഹ് ആഹ്
കൊറച്ചാണെങ്കിലും തിന്നും രാത്രി അന്നേരം പിന്നെ കയ്യൂല ഉം ഉം
ആഹ് അപ്പ ഇവിടെ മഴ കൂടിയേനെ
ആഹ് ഇവിടെ നല്ല മഴയാ
ഉം
നിങ്ങക്കെന്താ ചോറിനൊക്കെ കൂട്ടാനിന്ന്
ഞങ്ങൾക്ക് ബീഫ്ണ്ടായിന്ന്
ആഹ് ആഹ് അപ്പൊ ഉണ്ടാവല്ലോ ബീഫൊക്കെ
ആഹ്
ഉം ബീഫ് വെള്ളം വറ്റിച്ച്
ആഹ് ആഹ്
ഉം
ഉം ഉം ഉം
പിന്നെ എരിവിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല
ആഹ് ഉം ആഹ് കുട്ടപ്പംവീട്ടിൽഅങ്ങനെല്ലെ
ഉണ്ടാക്കോ
ആഹ് വേറൊന്നു ഇല്ല നല്ലതൊന്നു ഇല്ല പക്ഷെ - ശരിയാണ് കുട്ട്യാള് കഴിക്കണെങ്കിലേ
കുരുമുളക് പൊടി ഇടും പിന്നെ
എന്തൊക്കെണ്ട് കുട്ട്യാളെ പുസ്തകൊക്കെ കിട്ടിയൊന്ന് സ്കൂളീന്ന്
ആഹ് ഒരാക്ക് കിട്ടിയാരുന്നു രണ്ടാക്ക് കെട്ടീണ് ഒരാൾക്കെന്താ പാടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കിട്ടിയെ കുട്ടിയൊന്നും പറഞ്ഞില്ല
ഏഹ് ഏഹ് ഏഹ് അതൊക്കെ പൊതിയണ്ടേ
ആഹ് ബുക്ക് പൊതിയണം നോട്ട് ബുക്കൊക്കെ പൊതിഞ്ഞെച്ചിണ്
ഏഹ് ഏഹ് കിട്ടിക്ക്ണ് പൊതിഞ്ഞിട്ടില്ല പൊതിയണം
എല്ലാം കൊണ്ടോ പോണ്ടല്ലോ ല്ലേ ടൈം ടേബിൾ അനുസരിച്ചല്ലേ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്
ഉം അപ്പൊ പറഞ്ഞാ അങ്ങനെ ചെയ്യാനും പറ്റുവെയ്
ആഹ് നമ്മക്കായാലും അയിമേ കുറച്ചേരം ഇരിക്കണം
ആഹ്
ആഹ്
എന്താ പൊതി വാങ്ങണ പൊതിയൊണ്ട പൊതിയല്
ആഹ് ആഹ്
ഉം ഉം ഉം പിന്നെന്ത
പൊതിയലും കാണൂല്ല ബുക്ക് ബുക്കിന്റെ അതെ ഇത് കാണണ ഐറ്റണ്ടല്ലോ
ആഹ് ആഹ് കവറ്
ആഹ് അതാകുമ്പോ ഓല്ക്ക് ബുക്കും
ആഹ് ആഹ് ഇവിടെ ഏഫോറിന്റെ ഇതുണ്ടല്ലോ കൂട്
ആഹ്
ഏഫോറിന്റെ ആ കട്ടിയുള്ള പേപ്പറ് പൊതിയാൻ പറ്റിയ നല്ല പേപ്പറ് കീറൊന്നുല്ല
ആഹ്
ഉം ഉം ഉം അതാവുമ്പോ ആ വർഷം കഴിഞ്ഞാലും അയിനൊരു പറ്റൂല ഏഹ് അതവിടെ അവിടെല്ലോൽക്ക് ആഹ് ആഹ് അപ്പൊ അന്ന് കൊറെ കൊണ്ട് വന്ന് ഏഹ് ബുക്കൊന്നും ആവൂല അതേ മാതിരി ഇട്ട. കവറും കീറൂല അതേമാതിരി ഇണ്ടാവും ഒരു കേട് അവല്ലാ. കഴിഞല് പൊതി പിന്നിം ഇട്ക്കാം പറ്റും ആഹ് രീതില് ആക്കി യാലോന്ന് ഒര് കേടും. പുസ്തകത്തി അതോണ്ട്. മറ്റേ മ്മ വാങ്ങിണേ പൊതി കൊറച്ചൊക്കെ കീറൊല്ലോ.
ഇണ്ട് സൈടൊന്ന് ചെ ചെ ചെറുതായിട്ടൊന്ന് കീറിയാല് പിന്നെ ഒന്നിനും പറ്റൂല. ഒന്നായിട്ട് കീറും അതും കൊറച്ച് പരിക്കുള്ള കുട്ടേലക്കാവുമ്പോ.
ആഹ് ആഹ് ആഹ് ഒന്നുആവൂലറിയേ. കഴിഞ്ഞ ക്കൂല്ലല്ലോ.
ആഹ്.
ഉം അത്ണ്ട് കൊണ്ട് പൊതാനെ.
ആഹ് ആഹ്. പ്പൊ വല്യേ കുട്ടേൾക്കൊന്നും ചെലുമ്പോ പൊത്യേണ്ടറിം.
ആഹ് പക്ഷേ ക്ക പറഞ്ഞക്ക്ണ് ട്ട പൊതിയെണം
ഹ്.
. ബുക്ക് പൊതിഞ വരണം ന്നറഞ് പൊയിഞ്ഞ ഒരു വൃത്തിയാവും കോളേജിലൊന്നും പിന്നെ പൊതീലല്ലോ.
ആഹ് ആഹ്.
ആഹ് ഉം ഉം. പണ്ടൊക്കെ അമ്മളൊക്കെന്നറഞ്ഞാല്. പത്രം കൊണ്ടൊക്കെല്ലെ പോതിലെ പൊതിയോന്നും വാങ്ങുല ഇപ്പത്തതൊന്നും പറ്റൂലല്ലോ അവടെ.
ആഹ് ആഹ്.
ഉം.
ഇപ്പതന്നും ആർക്കും പറ്റൂലല്ലോ പത്രം. പിന്നെ അല്ലെങ്കി കട്ടിള്ളന്തെങ്കിലൊ ക്കെടുത്ത് പൊതില്ലോ അതൊന്നും പ്പൊ പറ്റൂല.
ആഹ്. ഉം ഉം ഉം. എല്ലചിനും മാറ്റങ്ങള് വന്ന്
ഉം
പിന്നെന്താ ചായകുടിച്ചയ്ഞ്ഞ ആഹ്. എല്ലാം മാറും ഉം അതുപോലെ ഇപ്പോ ഇപ്പോത്തെ ബോക്സ്. ളൊക്കെ പണ്ടത്തെ ബോക്സ് പറഞ്കാണ്ട് കുട്ടേള് ബോക്സാങ്ങിക്കണേയ്.
പണ്ടത്തെ മോസള്ന്നും എവിടിം കാണൂലാലെ.
അതെ അതെ.
അതെ അതേ ഉം ഉം. ചാടിക്കയിഞ്ഞ.
ആഹ് ചായിടില്ല മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല ഒന്ന് ഇത് ലാപ്ടോപ്പ്മ്മെരി
ഏഹ് ഏഹ്. ശരി വേറെന്താ? മയ പോയോ? മയ പോയോ ചോയ്ക്ക. ഹലോ
ഹലോ.
ആഹ് കേക്കില്ല.
ആഹ് കേക്കണ്ട്
മഴയൊക്കെ ചോർന്ന് ചോയ്ക്ക
മ മഴ ചെറുതായിട്ട് അത് അങ്ങനെ ചെറുതായിട്ട് വന്നു പോയി
ഏഹ് ഏഹ്
ഇപ്പൊന്ന് വെച്ചാല് നല്ല കൊതുകാ
ആഹ് ആഹ് വെയില അർച്ചാൽ പിന്നെ എന്തായാലും
തീരല്ലേ ഇല്ലായിരുന്ന് പറ്റ ചെറ കുഞ് കുഞ്ഞ് കൊതുക് നല്ലോണം ഇണ്ട്
ഈ മാങ്ങി ചക്കെക്കെ ഈ സാധനം എപ്പോളും ഉണ്ടാവും കെതുകാള് ഭയങ്കരം ചെറിച്ചിലാണ്
പിന്നെഎന്താ പറയാ
പിന്നെന്താ
അവിടെ പിന്നെ പിന്നെ ടൗൺ ഒക്കെ എടുത്താ
ആഹ് ഞങ്ങൾ ടൗണിൽ തന്നെയാണ് അത് കെണ്ട് കരാന്റ് വല്ലാതെ അങ്ങനെ പോകില്ലല്ലോ മറ്റേ മഴയും കാറ്റൊക്കെ വന്നാല് കറന്റ് ഒക്കെ വേഗം പോകൂല്ലെ
ആഹ് ആഹ്
ഇവടെ ഇങ്ങന്നെ പോകൂല പോയാലും പെട്ടെന്ന് വരും കേട്ടോ ചിലത് ഇബടെ ഉള്ളേരിയിലെക്കെ ആകുമ്പോൾ ഒരു ദിവസംവരെ കരണ്ട് ഇല്ലാതെ നിക്കെല്ലോ ഒരീസം രണ്ടീസം ഒക്കെ ഉം ആഹ് ഇവിടെ തന്നെ കുറച്ചുനേരം കഴിഞ്ഞാൽ വരും ഈ സാധനം ഒക്കെ ഉണ്ടകിൽ പെട്ടന്ന് അതെ അതുകൊണ്ട് തന്നെ ആഹ് ആഹ് ആ അങ്ങടിആകുബോ പിന്നെ കാരണ്ട് ഇല്ലാതെ പറ്റൂലല്ലോ ഉം അതുപോല്ലെ ആ ഇതിനലൊക്കെ ഇതാണ്ന് പറയാ പെട്ടെന്ന് വരും
ആഹ്
പിന്നെ എന്നായിക്കോട്ടേ പിനെ വിളിക്കാട്ടോ